ഹലോ! ആഹ് കേട്ടല്ലോ.
ആഹ്, അസ്സലാമു അലയ്ക്കും.
ഫലെയ്ക്കുസ്സലാം, എന്താ വിശേഷങ്ങളൊക്കെ? ബുൾ ച്ചിട്ട് കേൾക്ക്ണില്ലലേ. റയ്ഞ്ച് പോകെ എന്തോ
റയ്ഞ്ച് പോവാണ് കിട്ട്ണുല്ല.
ക്ക്‌ട്ട്ണുല്ല.
എന്താ പിന്നെ മഴ ഉണ്ടോ? ങ്ങളെ അവിടെ. തന്നെ, ങ്ങളെ മകന്റെ പെരപ്പണി എത്താ ആ? യേ
പേരപ്പണിയൊക്കെ ഇന്ന് പണിക്കാരില്ലേനി ഇന്നലെ ണ്ടായിനി.
എന്താ പണി? പണി എന്താണ് ഇപ്പള്ള, തേപ്പൊ
പണി തേപ്പല്ല, പ്ലമ്പിങ്ങിന്റെ പണി.
ഏഹ്, പ്ലമ്പിങ്ങ. ആരാ പ്ലംമ്പിങ്ങിന്, നമ്മളവടെ എവ്ടെ നാട്ടില്ള്ളോലാ? ഏഹ്
ഇബട്ത്തോലല്ല തെക്കോല. അടുത്തോല് പോയോ ഇന്ന് പണിണ്ടായിനിയോ?
ആഹ് തേപ്പ് കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാരെ പിന്നെ പോര് പോയന്റെഷം പെരും മഴയ്ത് കാണ്ട് അട്ക്കളന്റെ തറ കൊറച്ച് കൊഴിഞ്ഞാടി.
എഹ്
നല്ല മഴല്ലേ?
ആഹ് ആഹ്
പെരും മഴ ആയിറ്റേ
ഞ് ഓല് വരുമ്പോ നന്നാക്കി തരാർഞ്ണ്.
ഏഹ്, ഇന്നെലെ ഞമ്മളത് കോടൊന്ന്ല്ലേ ഞമ്മളെ ബരി- ഞമ്മളെ ഫോണ്ത്തതൊക്കെ ഇന്നലെ കേടന്ന്, എത്തെയാവലേ.
എന്തേ ആവം, ബ്ൾച്ച്ട്ട് കിട്ട്ണില്ല. ചെലോൽതൊന്നും കിട്ടണില്ലേ.
ആഹ് എല്ലാര്തും പോയിനി. ആഹ്, എല്ലാര്തും പോയിനി.
ആഹ്, ബ്ൾച്ചുമ്പം കട്ടാക അതാണ്, എന്താണ് ആവ. ഇത് എല്ലാരും ബിൾച്ച്ട്ടെയ്ക്കാരെയ് പെട്ടെന്ന് ബേം കഴിഞ്ഞ കഴിഞ്ഞ്! ! ! ! ! ! ! ! ! ! കട്ടാകന്നന്നെപറ ഇത് നിക്ക തഅതേയ്ക്കാരം. അതോങ്ങൻത പ്പ നന്നാക്ണൊള്ളു
ആഹ്, ഇന്റെയ്പ്പ നന്നാ ഇപ്പം മിന്നു ഉച്ചക്കൊക്കെ നോക്കി. ശരിയായില്ലേനി. ഇപ്പം പിന്നെ ചിന്നു വുൾച്ചപ്പോ നോക്കിയേപ്പം റെഡി ആയി പി കൈഞ്ഞോ? ഹലോ! അള്ളാ നിന്നല്ലോ കട്ടായല്ലോ പ്പം പറാനൊള്ളുക
ഏ കട്ടായി കട്ടായിട്ടില്ല കട്ടായിട്ടില്ല ക്കണ്ടട്ടോ, ഹലോ ഇല്ല ഇങ്ങളവ്‌ട വക്കണ്ട.
പ്പ വന്നത്.
അതങ്ങ
ഏഹ് പിന്നത്തേ നിന്നത്അറിയ
ന്നറിയും
ആ കിട്ടുന്നില്ല ഞാൻ കുറേ അലോ ആലോ പറഞ്ഞു ഉം
കട്ടാക്കണ്ട ഇങ്ങട്ട് ചില കേൾക്കണണ്ടേ
ഏ അഹ് ശരി എ പിന്നെ ഇജെജ ഇജ്പ്പൊ സേമനിതിത് ഇത് പോകലും നോക്കലൊന്നുല്ല കുഞ്ഞുട്ടി ൻ്റെന്നും ഞമ്മളെ അലോ ഹലോ പോയി കട്ടാകണതില്ലത് അലോ ഹലോ അലോ ഫോണ് കട്ടായിട്ടീണ് കിട്ട്ണനല്ല അലോ ഹലോ
ഹലോ
ഒന്നും പറിണില്ല
ന്ത് കഷ്ട ഏത്തോ കേക്ക്ണത് കട്ടാക്കാണ് ന്നാലും ഇത് ഇങ്ങനെ പോണണ്ട്ട്ട് ടൈം കട്ടായി ഇല്ല
കിട്ട്ൺല്ല ഏ ഏ ഞാൻ കൊറെ അലോർഞ്ഞിട്ടെത്താ കേൾക്കാത്ത
ആഹ് ഇപ്പ കേട്ടല്ലോ
ആഹ് ഇപ്പ കേക്ക്ണ്ട് പിന്നെ പിന്നെ ക്ഷേമനിതിന്റെതൊക്കെ കൊടുക്കല്ണ്ടൊ ജ്പ്പൊ ഏ ഹലോ ഹലോ പർഞ്ഞൂട് ഹലോ